ഹലോ കേൾക്കാമോ
മാപ്പ കേൾക്കാൻ പറ്റുണ്ട് എന്താ വിശേഷക്കെ
വിശേഷം കുട്ടികളെ ട്യൂഷന് വിട്ടു പിന്നെ കൊറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ആ എങ്ങനെണ്ട് സുഖായിട്ടിരിക്കുന്നോ പണി കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ച് പണികളുണ്ട് ഈ വൈകിട്ടുള്ള ആ തൂത്ത് വാരല് അതുപോലെ വെടക്കത്തിീര് ആഹ തൂത്ത് മിറ്റം തൂത്തിട്ട് പിന്നെ വിളക്ക് കത്തിക്കണ്ടായോ
ആഹ് ശരി ഏ ആ ശരി ഞങ്ങ ഇവിടൊക്കെ രാവിലെ മുറ്റം തൂക്കും
ആ് രാവിലെയും വൈകിട്ടും തൂക്കും രാവിലെ തൂക്കണം പിന്നെ വൈകിട്ട് വിളക്ക് എത്തിക്കുന്നുള്ളതുകൊണ്ട്
ആഹ്
സന്ധക്ക് വിളക്ക് കത്തിക്കണം അൊണ്ട്
ആ ശരി ഏ
ഉം ഇാ വൈകീട്ടിലത്ത് ചായ കൂടിയ കഴിഞ്ഞോ
ചായ കുടിച്ചിട്ടില്ല കുടിക്കണം ഉ ഇന്നിപ്പം ഒരു മൂടില്ല ഒരു മൂടിന് ശരി സാ
ആഹ് വീട്ടില ആാരൊക്കെയുണ്ട്
വീട്ടില് ഹസ്ബൻറും പിന്നെ ഹസ്ബന്റിൻ്റെ ഉമ്മടെ പിന്നെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠന് ജ്യേഷ്ഠന്റെ വൈഫ് പിന്നെ ഒക്ക് മക്കളൊക്കെ ഉണ്ട് മൂന്ന് മക്കളുംണ്ട് ഉം പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ അവിടെപ്പ എങ്ങനെ കാലാവസ്ഥൊക്കെ എങ്ങനെ
ഇന്ന് നല്ല അവസ്ഥയായിരുന്നു നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു തുണിയെല്ലാം നന്നായിട്ട് ഉണങ്ങി കൊഴപ്പൊന്നുമ ഇല്ലായിരുന്നു
ഏ ഇവിടെന്ന് ഇവിടെന്ന് കാലാവസ്ഥ ഇ പറ്റ മോശന് കാരണം വെയിലും ഇല്ല മഴ ഇല്ല രണ്ടും ഇല്ല എന്നിട്ട് തുണിയൊന്നും ഉണങ്ങിട്ടില്ല
അതായത് ഇന്നല്ല രണ്ടു ദെവസം ഇവിടെ ഭയങ്കര മങ്ങിയ കൂടായിരുന്നു അതായത് വെയിലും ഈ പറയുന്നകൂട്ട് തന്നെ വെയിലും ഇല്ല മഴയില്ല എന്നാ തുണിയാന്നേ ഉണങ്ങാതാട്ട് കാണ - ആഹ് അതെ അതെ തുണികഴിയിട്ടാ ഒണങ്ങിയാനൊന്നും ഒണങ്ങത്തൊന്നുമല്ല
ആഹ് അതെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ പറയ്‌വ പിന്നെണെങ്കി എട് ക്ക്‌ ഇങ്ങനെ ചാറി പോവും ആഹ് അപ്പ ആണെങ്കി നമ്മള് ചിക്കി ആൻണ്ട് പോന്നിട്ടുണ്ടാവോള്ളു അപ്പോക്ക് ആ ഒരാണ്ട് ഉം പിന്നാ ആ കുഞ്ഞാ ഒരു വർഷും രണ്ടു മാസും ഉം ഉം പിന്നെ എന്തൊക്കെ വേറെ വിശേഷങ്ങള് ക്കെ ഹാപ്പി അല്ലെ?
ആഹ് കൊഴപ്പല്ല നന്നായിട്ട് പോവുന്നു
ഉം
പിന്നെ കുട്ടികള് പോയി കഴിഞ്ഞാ പിന്നെ ഒറ്റക്കാ മൂഡ് ഔട്ടാ പിന്നെ പിന്നെ എന്തേലും ജോലിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞാലും പിന്നെ ഒറ്റക്ക് ഇരിക്കല്ലേ
ആഹ് അതെ നിങ്ങള് എങ്ങനെ വർക്ക് ചെയ്യ്ണ്ടോ?
ഇല്ല അങ്ങനെ വർക്ക് വർക്കായിട്ടൊന്നുല്ല ഒരാള് എൽകെജി യിലും ഒരാള് ഒന്നാം ക്ലാസിലു ആ പഠിക്കുന്നത് അതുകൊണ്ട് കു കൊച്ചു കുട്ടികളായതു കൊണ്ട്
ഹേ
കുട്ടികളായത് കൊണ്ടേ
ആഹ് അപ്പൊ ബുദ്ധിമുട്ടല്ലെ ഓലൊക്കെ ഇട്ട് പോവാന് പിന്നെ നോക്കാനൊക്കെ ആള് വാണം അപ്പൊ പ്രശ്നല്ല ഉം ഉം
വീട്ടില് ഞാനും ഹസ്ബന്റും ആഹ് കുട്ടികളും മാത്രേ ഒള്ളു
ഏഹ് ശെരി ഇങ്ങള് വേറെ വീട് ഇട്ത്ത് താമസിചെക്കാ
ആഹ് അതെ അതെ വേറെ വീട്ട്ലാ ഉം ഉം
പിന്നെ ഹസ്ബന്റ് എങ്ങനെ ആള് സൂപ്പറല്ലേ? സോ എല്ലത്തിനും സപ്പോട്ടല്ലേ ഉം അങ്ങനെന്നെ ആവട്ടെ
പുള്ളിക്കാരൻ ബഹളം വെക്കുന്നതും വല്ലാണ്ടെ സംസാരിക്കുന്നതൊന്നും ഇഷ്ടല്ലാ ന്നെ ഉള്ളൂ ബാക്കിയല്ലാം ഓക്കെ
ആഹ് എന്തെങ്കിലൊക്കെ ഒരു കുറവുണ്ടാവൂലോ അറിയ
അങ്ങനല്ല നമ്മള് ബഹളം വെക്കരുത് ആഹ്
അയ് ശരി
ഉമ് ഉമ്
ആഹ് അത് വടി അങ്ങനെത്തന്നെ ഓല് പറഞ്ഞ ഫുള്ള് ഞമ്മള ഇങ്ങനെ കെ ട്ട് ഓൽക്ക് ഇങ്ങനെ നിന്നാല് നല്ല കുട്ടിയ നമ്മളൊന്നും ഓലതിന് പറയാഞ്ഞാല് പ്രശ്നല്ല എന്തെങ്കിലും എതിർത്ത് നമ്മക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ട നമ്മള് പറഞ്ഞ അതോൽക്കും പറ്റൂല അപ്പടിയാവും ഉമ് പിന്നെ ഞാൻ ഇന്റെ വീട്ട്ക്ക്‌ നിക്കാ പോണ ഭയങ്കര സങ്കടള്ള കാ കാര്യാ
വീട്ടില വീട്ടിൽ അങ്ങോണ്ട് പോവാറില്ലേ അങ്ങോട്ട്
ആഹ് പോവൽണ്ട് പോണത് ഭയങ്കര സങ്കടാ. മൂപ്പര്ക്ക് ആഹ് കാണാണ്ട് നിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ ഒരു ഇതാ ശ നമ്മുക്കാണെങ്കിൽ നമ്മളെ വീട്ടിൽ പോകതെക്കാൻ പറ്റൂലല്ലോ നമ്മുക്കിപ്പോ എപ്പോഴെങ്കിലും കൊന്ന് പോണതല്ലേ
ഹസ്ബന്റ് നാട്ടിൽ തന്നല്ലേ
ആഹ് നാട്ടി തന്നെ
ആഹ് പിന്നെ എന്താ വെച്ചന്ന് കറി ഉച്ചഖത്തെ ഊണിന് എന്താ
ഉച്ചക്ക് ചോറണ്ടായിന് പിന്നെ മീൻകറി ഐല കറിയും ഉണ്ടായിരുന്നു അതില പൊരിച്ചത്ണ്ടായിന് പിന്നെ ബീട്റൂട്ടും കാരറ്റും പിന്നെ പയറും മൂന്നും കൂടി ഒരുമിച്ച് ആക്കിയാണ്ട് പേരി വച്ച് ഉപ്പേരി അറ ആഹ് തോരന് പിന്നെ ഇത് ക്യാരറ്റും മൂന്നും കൂടി ഒരുമിച്ച് വെച്ച്
തോരം പോലെ വെച്ചോ
ആ തോരം പോലെ തേങ്ങക്ക അരച്ച് കുത്തിയിട്ട് ആ
അങ്ങനെ നിങ്ങ എവിടെെ ഉപ്പേരി എന്നാ പറയുന്ന
ആഹ് ഇവിടെ കുപ്പേരിന്നാ പറയാ
ഓ
ഇങ്ങളവിടെ തോരന്നെ എന്നായിരിക്കൂലേ
ഒക്കെ ഞങ്ങള് തോം പോലെ ഉണ്ടാക്കുന്നതാണ്
ഏ ശരി ഞങ്ങ ഇവിടെ ഉപ്പേരിന്നാ പറയാ അത് ഓരോ ഭാഗത്തക്ക
ആഹ് അതാ ഓട്ടത്തിടുത്ത് പല രീതിയിലല്ലേ ആഹാരം ഉണ്ടാക്കുന്ന ആയാലും പല രീതിയിലല്ലേ എല്ലാവരുടെ ടേസ്റ്റ് അല്ലല്ലോ ഉം
പിന്നെ വേറെന്തോ കല്ങ്ങൾ ഫുഡൊക്കെ നന്നായിട്ടുണ്ടാക്കോ
ഫുഡൊക്കെ ചെലതൊക്കെ യൂട്യൂബ് നോക്കി
ഉം ഉ ഇപ്പ എല്ലാർക്കും യൂട്യൂബ് ഉള്ളോണ്ട് ഭയങ്കര
ആഹ് യൂട്യൂബ് ഉള്ളത് ഏറ്റവും നല്ല കാര്യ കുട്ടികൾക്ക്ന്തെലുമൊക്കെ
ആഹ് സ്പെഷ്യലൊക്കെ എന്തെലും ക്കെ ഉണ്ടാക്കോ
സ്പെഷ്യല് ഇൻസ്റ്റയിൽ നിന്ന എന്തെങ്കിലുമൊക്കെ കാണുാണ് നല്ലതാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആണെങ്കിൽ അതൊന്ന് ഉണ്ടാകും എപ്പോഴും ഒന്നും ഉണ്ടാക്ക ത്തില്ല തോന്നണം ഫാസ്റ്റ് ഫുഡ് അങ്ങനെ കഴിക്കാറില്ല ഈ ചേട്ടന്റെ ആ ആഹ് ഇഷ്ട ചെട്ടന്റെോടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പുറത്തു പോവാന്നെങ്കി കഴിക്കും ആഹ്
അപ്പൊ എന്തൊക്കെയാ ഭക്ഷണങ്ങള കഴിക്കല് വീട്ടില എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടാക്കലുണ്ടോ
വീട്ടില് ചേട്ടന് ചേട്ടന്റെ വീട്ടിൽ നിൽക്കുമ്പം കൃഷിയായിരുന്നു പുള്ളിക്കാരന് നന്നായിട്ട് കൃഷി ചെയ്യുവായിരുന്നു പച്ചക്കറികളൊക്കെ പെരട മണ്ടയ്ക്ക് പക്ഷെ ഇപ്പൊ അതിന്റെ ടച്ച്ല്ലാം വിട്ടുപോയി ഇപ്പൊ വേറെ മാറി കഴിഞ്ഞപ്പോ പിന്നെ ജോലിയുടെ ആ ഒരു ഇതുകൊണ്ടും
ആഹ്
കുട്ടികളുടെ കുട്ടി ആ കുട്ടികൾ വന്നതോട കൂടി അതങ്ങ് മാറ്റിവെച്ചു ആഹ്
ആ ഇനിപ്പോ മക്കളൊെ ഒന്ന് വലുതായി കഴഞ്ഞാ നമുക്ക്ന്നൂടി ഒെ പൊടി തട്ടി എടുും ഉം ആ പിന്നെപ്പോൊ ഈ കുട്ടികളൊക്കെ ഉണ്ടാവകുമ്പോ നമ്മള് ഇത് ഉണ്ടാക്കിയാ തന്നെ ഓല ഒക്കെ പറിച്ചിടും ചോദിച്ചോ അങ്ങനെ പി എങ്ങനെ ഏ കൃതി ഉണ്ടോ മക്കൾക്ക്
മക്കൾക്ക് ധ്യതിന്ന് പറയുമ്പം അങ്ങനല്ല അവര് ഇപ്പഴും കളിക്ക കളിയുടെ ഒര് ഇതാ പിന്നെ വഴക്കാ രണ്ട് പേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും
ഭയങ്കര ഒരു ഇതാണ്
ആഹ് കാരണം ഇവര് തമ്മിലൊരു ഡിഫറൻസ് പറയുമ്പോ രണ്ട് വയ രണ്ടു വയസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും മൂന്ന് മാസത്തെ വ്യത്യാസൊണ്ട് അതായത് മൂത്ത ആൾക്ക് ഒന്നേ കാ വയസുള്ളപ്പോഴാ
ഏഹ് അയ്ശരി ഏഹ് ഇവിടെ എൻ്റെ ജേഷ് ആഹ് ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠന്റെ വൈഫ് ഓല്ക്ക്ള്ള മക്കളും അങ്ങനെ ഫസ്റ്റിത്തെ മോ മകന് ഒരു ഒരു വയസ മൂന്ന് മാസൊള്ളപ്പോ സെക്കൻഡ് ബേബി ഉം പ്രസവിച്ച്ണ്
ആ അത്ര ഡിഫ്റൻസ് വരുമ്പഴേ ഇവര് തമ്മില്ള്ള ആഹാ.. വഴ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയ. നമ്മളെപ്പൊഴും ഇവരെ ശ്രദ്ധിക്കണം. ഉം എടയാളാണ് ഇച്ചിരി- മൂത്താളിച്ചിരി പാവായിരിക്കും. ചെളയാളാചി കൊഴപ്പക്കാര്. അവർക്ക് എല്ലാം വേണല്ലോ അങ്ങനല്ലേ? അങ്ങനെ അല്ലേ എല്ലാടോം.
ആഹ് ഏ ആയ് ശരി.
അവിടെ കുഞ്ഞ് മക്കള് ഒരാളല്ലേ ഉള്ളത്? എങ്ങനാ മൂനാണോ മോളാണോ? മൂന ആ മൂൻ കൊച്ചാ കുഞ്ഞാണോ?
ഒരു വയസ്സു രണ്ടു മാസു ആയിട്ടൊള്ളൂ.
ആഹാ...
ഉം....
ബഹളൊന്നുല്ലല്ലോ ല്ലെയൊ?
ഇല്ല അപ്പൊ കൊയ്പ്പല്ല പിന്നെപ്പോ അങ്ങനെ ബഹള വെക്കാ. നായി വരണെല്ലോ നട നടത്തം പഠിച്ചു വന്നിട്ടൊള്ളൂ.
ആ നടക്കാനായിട്ട്ല്ലേ? ഉം ഹും ഫുഡൊക്കെ കഴിക്കോ? കൊഴപ്പൊന്നുല്ല കഴിക്കോ?
ഇല്ല കൊയ്പല്ല ശ്- ഓനെന്ത് ഫുഡ് കഴിച്ചാലും, ഓ അങ്ങനെ എല്ലാം ഒന്നും പറ്റൂലോന്. ചെല പച്ചക്കറി പറ്റൂല ചെല ഫ്രൂട്ട്സ് പറ്റൂല ഒ ക്കെ ഈ ലൂസ് മോഷൻ ണ്ടാവോന് ആള് തീരെല്ല ആഹ് ആഹ് ആഹ് വയറിന് പിടിക്കൂല. ഉം എപ്പളും ഓനിം കൊണ്ട്ങ്ങനെ അഡ്മിറ്റാവ്ണ പണിയൊള്ളൂ.
ആഹ് ആഹ് ഡോക്ടറെന്ത് പറഞ്ഞു ഡോക്ടറെ കാണിച്ചപ്പോ എന്ത് പറഞ്ഞു ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ
ഫുസ്സിൻഫെക്ഷനാണ്ന്ന അന്ന് പറഞ്ഞീനെ ഒരു പ്രാശ്യം രണ് മൂന്ന്
അതെപ്പഴും ഇൻഫെക്ഷനാവോ ഫുഡ്ഡിന്
അതെന്താന്നറിയൂല ഒരു വിധൊന്നോന് പറ്റൂല അങ്ങനേണ്
ഉം
ഉം ഉം പിന്നെ ബുക്കൊക്കെ വായിക്കൊങ്ങള്
ബുക്ക് അങ്ങനെ വായിക്കാറില്ല ഞാന് എക്സാംമ് നോ ക്കുന്നുണ്ട് പി എസ് സീടെ. അപ്പൊ അങ്ങനെ അത് യൂട്യൂബില് അങ്ങനെ ഓൺലൈൻ ക്ലാസൊക്കെ ഉണ്ട് അങ്ങനെങ്ങാണും അങ്ങനെ എപ്പോഴും ഓൺലൈൻ ക്ലാസ്സിലങ്ങിരിക്കാൻ പറ്റത്തൂല്ലല്ലോ.
ആഹ് പിന്നെ മക്കളൊക്കെ ഉണ്ടോ പോലെ
കുട്ടികളുള്ളോണ്ട് എന്നാലും ശ്രമിക്കും.
ശരി
ഉം ഉം
ഉം പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ
ഒന്നിനും പാപാ പഠിക്കാനെന്തായിരുന്നു എന്തെങ്കിലെന്നാ പിന്നെ വീട്ടിലിന്ന് ഓൺലൈനായിട്ടോ എന്തെങ്കിലും നോക്കാനെന്തായിരുന്നു
ആര് ഞാനോ ഹസ്ബൻ്റ് ഹസ് ബന്റിന് താല്പര്യല്ല അപ്പൊ പിന്നെ ഞാനൊങ്ങനെ നോ ട്ടില്ല ഉം ഹസ്ബൻ്റയക്കും. ഉം താല്പര്യ ഇല്ല ഉം ഉം വീട്ടിൽ തന്നെ അപ്പൊ പിന്നെ ഓലെ സമ്മതം ഇല്ലാണ്ട് പിന്നെ ഇപ്പമ്മുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ ഓ ഉണ്ട്ണ്ട് ഉണ്ട് ആ എന്നാ ശരിട്ടോ
ആഹ് ശരിയന്നാ